സുഗാണോ. ഹലോ കട്ടയോ ഹലോ സുഗാണോന്ന്. ആഹ കേൾക്ക്‌ന്ന്ണ്ട്. എന്തെലൊണ്ട് വിശേഷം.
നല്ലെ വിശേഷം.
കാലാവസ്ഥെല്ലാം എങ്ങനെയിണ്ട്.
കാലാവസ്ഥ ഇവിടെ കൊറവാണ് മഴ.
ഇവിടെ നല്ല മഴയാണ്.
ഓഹ്.
സ്കൂളെല്ലാം അവധിയാണ്.
ആഹ്.
വയങ്കര മഴയായോണ്ട് അവധി കൊടുത്തീന്.
കുട്ടികൾ രാവിലെ ഇന്ന് പുട്ട്.
അതെയഞാൻ ദോശണ്ടാക്കീന് ചോറ്ന്താ ചോറെല്ലായി ഭക്ഷണം ചോറെല്ലാം കയിച്ച ഭക്ഷണെല്ലാം കയിച്ചാ?
കയിച്ചിട്ടില്ല.
അതെ എന്താ ചോറല്ലേ ബിരിയാണിയാ
ബിരിയാണിയല്ല ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും.
അതെയ നെയ്ച്ചോറും കോയിക്കറിയാന്നല്ലേ.
ആഹ്.
ഞാൻ ഈടാ വെറുംചോറും മീൻകറി അയ്ലക്കറി.
ആഹ്.
എത്ര കുട്ട്യാള്.
ഒന്ന്.
ഒരാളെ ഒള്ളു ന്താ ആണാ പെണ്ണാ?
പെണ്ണ് നാല് മാസായിട്ടൊള്ളു.
അതേ ആയിട്ടുള്ളൂ നിങ്ങക്ക് എത്ര വയസ്സ്? ആഹ് കൊറച്ച് ലേറ്റ് ആയിട്ട്ണ്ടാവുംലെ പ്രസയിക്കാന്?
അല്ല കല്യാണം കയ്യാന് കൊറച് ലേറ്റ് ആയി.
അതെയാ എനിക്ക് മൂന്ന് കുട്ട്യാളാ.
ഏഹ്.
ആഹ് പ്ലസ്ടുന് പഠിക്ക്‌ന്ന് ഒരാള് മൂത്താള്. ആഹ് ഒരാള് ഒമ്പതാം ക്ലാസ്സില്. ഒതരാള് ഒന്നാം ക്ലാസ്സില്. ഭർത്താവ് എന്താ ചെയ്യ്ന്ന്?
ഭർത്താവ് ഓട്ടോ ഓടിക്കാം മ്പോവ.
അതെയ എന്റെ ഈട പീഡിയേലാണ്.
ആഹ്.
ആ, കുട്ട്യാളെല്ലാ ടിവി കാണേയ്ന്ന്, ഒറക്കില മോള്.
ആഹ് പ്പൊ ഒറങ്ങിത ഓക്ക് പനിയആയിട്ട്.
അതെയ ആ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനത്തെല്ലേ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ പനി. ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ വരുവോ?
ഞാനി പ്പം എന്റെ വീട്ടില ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് നാല് മാസം ആയ്ട്ടേ ള്ളൂ ഓപ്പറേഷനേനി.
അതെയ അന്റെ വീട്ടിലായിരിക്കുംല്ലേ?
ആഹ്.
വേറെ എന്തെങ്കും ചെയ്യന്നുണ്ടോ നിങ്ങോ.
ഇല്ല.
വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് ഉമ്മ ഉപ്പ ര മൂന്ന് സഹോദരന്മാരുണ്ടാന്നു ഇ ഒരു സഹോദരൻ മരിച്ചു.
അതെയ എല്ലാരും കല്യാണം കഴിഞ്ഞതാ?
ആഹ് കഴിഞ്ഞു.
എല്ലാരുംനാട്ടിത്തന്നെയാ?
ഒരാൾ ഗൾഫ് ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്.
അതെയ ആഹ്. എന്തെല്ലാ ഭക്ഷണം എല്ലാം കഴിക്കാൻ പറ്റോ? കുട്ടിയ കുട്ടി പാല് കുടിക്കുന്നതായിരിക്കുംല്ലേ.
കുട്ടി പാൽ കുടിക്കും.
ആഹ്. വേറെന്ത് വിശേഷം?
വേറൊക്കെ ആഹ്.
ഭക്ഷണം എല്ലാം ഉണ്ടാക്കാന്നറിയോ?
ആഹ് ചിലതോക്കെ.
നിങ്ങ എങ്ങനെയാ നെയിച്ചോറ്ക്കല്?
എങ്ങനെ?
നെയച്ചോറെങ്ങനാ വെക്കല്?
നെയ്ച്ചോറോ
ആഹ്
ഈറ്ററ് ഞമ്മള് ഉള്ളി വയറ്റി വള്ളം ഒഴിക്കും
ആഹ്
പിന്നെ അയ്ക്ക് ലേസം ഉപ്പ്ടും പിന്നെ വള്ളം തൾച്ചിട്ട് അരിടും
വള്ളം തളച്ചിട്ട് വാരി ഇടുവായിരിക്കും
ഉം
എന്ന്ട്ട് വേവിക്കലേരിക്കുല്ലേ ഞാൻ പക്ഷേങ്കില് പശു നെയ്യ ഒഴിക്കൂ എന്നിട്ട് ഉള്ളി ഇടൂ എന്നട്ട് ചോ അരിയിടൂ അരി നല്ലണം പറക്കൂ ചേ ഒരു പൊള്ളു പൊള്ളുന്നത് കണ്ടാല് തളപ്പിക്കും വേറെ തന്നെ വെള്ളം
ഉം
ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളവായിട്ട്. തളപ്പിച്ചിട്ട് അതിലൊഴിച്ചിട്ട് വേവിക്കലാന്ന് അങ്ങനെ ഓക്കലില്ല
അങ്ങനെക്കേലില്ല
അതെയ കറി എങ്ങനെ വെക്കല്
കറി കുള്ളി വെൾച്ചണ്ണ ഒഴിച്ച്
എച്ചെ
വെൾച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടി
ആഹ്
പിന്ന ഉള്ളി വാടി കഴിഞ്ഞിട്ട് പ
തക്കാളിത്ത് ആഹ്
പിന്നെ മൊളക് പൊടി അങ്ങൻത്തെ മസാലകൾ ഇടും.
ആ ഇന്നട്ട് അത് വാട്ടുവായിരിക്കു ല്ലെ
വാട്ട
വാട്ടിട്ട് കൊർച്ച് വെള്ളൊഴിച്ചിട്ട് വേവ്
വെള്ളൊയ്ച്ച് ആഹ് വെള്ള ഒഴിച്ചിട്ട് പിന്നെ ചിക്കനയ്ക്ക് കഴികിടും
ആഹ് ഞാൻ ഇലക്കറി തേങ്ങ അരച്ചിട്ടാ വെച്ചേ. ഞാ അയില മുറിച്ച് പകുതി പൊരിച്ച് ഉപ്പും മുളകല്ല ഇട്ടിട്ട്
ഉം
പൊരിച്ച് മറ്റേത് തേങ്ങേല് പെരിഞ്ചീരകം ഉള്ളി മഞ്ഞൾപ്പൊടി, തക്കാളി, കൊത്തമ്പല്ലാ പൊടികളും മിക്സിയിലിട്ടിട്ട് അരച്ച് തേങ്ങ അരച്ച്
ആഹ്
എന്നിട്ട് അതിലൊഴിച്ച് ഒരു പച്ചമുളക് മുറിച്ചിട്ടിട്ട് തെളച്ചഴിഞ്ഞാല് ഉള്ളി വെളിച്ചെണ്ണയില് ഇതാക്കിട്ട് വിച്ച് അങ്ങനെ കറി വെച്ച് അതാവുമ്പം വേഗയല്ല
ഉം
ഇനി ഭക്ഷണം കഴിക്കണം അത്രേ വേറെ വർത്തിട്ടൊന്നും ഇല്ലന്ന് കുട്ടിൾക്ക് വറവൊന്നും ഇഷ്ടല്ല ആഹ ഭർത്താവ് വീട്തന്നെയാണ് ഭർത്താവ് ഞാൻ പറഞ്ഞില്ലേ പിടിയിലാണ്
ആഹ ആഹ ഫുഡേക്കാൻ വന്നോ
ഭക്ഷണം കഴിക്കാൻ വരത്തില്ല രാത്രി വരുമനി
അപ്പൊ എന്താ ഫൂട്ട ഫൂട്ട് കൊണ്ട പോവല
അല്ല അത് ഹോട്ടലിന്നെ തിന്നല ഹോട്ടലിന്ന് തിന്നുവല്ലോ മൂന്ന്
മക്കളെന്താ പെൺ പെൺകുടികള
മൂന്നാളും ആ പെൺകുട്ടികളാ മൂന്നും
ഹ
ഉ മൂന്നാളന്ന ഇണ്ട് രാവിലെ പോവും ആര് മണിക്ക് അന്നേരം ഫുഡല്ലും ഇതാക്കിട്ട് ഫുഡ് കൊടുക്കലൊന്നില്ല ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ രാവിലെ പോവും ഞാൻ കൊറച്ച് കിടക്കൂ എന്നിട്ടാന്ന് പത്ത് പത്തരക്കന്ന് നിന്റെ ഫംഗ്ഷൻ ഉണ്ടാക്കി അതൊണ്ടാ ലേറ്റ് ആന്ന് ചോറ്ന്നന്
ഉമ്മീം ഉപ്പക്കെല്ലെ ഉമ്മീം ഉപ്പക്കെല്ലെ
ഇല്ല ഞാൻ ഒറ്റക്ക് നിക്കുന്ന വീട്ടില് ഉമ്മ ഇപ്പല്ലാം ഉണ്ട് ബേക്കില് വീട്ട എടുത്തിട്ട് നിക്കന്ന് നിങ്ങള എവിടെയാന്ന് വയൽക്കരയാ വീട്
ഞങ്ങള് വേറെ പോയിറ്റില്ല
നിങ്ങളെ വയൽക്കരയാണോ വീട്ന്ന്
അല്ല അല്ല
കര കരപ്പറമ്പ്ന്നൊയിരിക്കും ല്ലേ എന്റെൊക്കെ വയൽക്കറയാണ് വെള്ളമൊന്നും വെള്ളപ്പൊക്കൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല എന്റെ വീട്ടില് കേറൂല കുറച്ച അങ്ങോട്ട് കേറും
ആണോ
കൃഷികൾ കൃഷിയെല്ലാം നടത്തലുണ്ടാ
ഇല്ല ഇല്ല
ഒന്നുല്ല
ഇല്ല
എന്റെ അടുത്ത് പപ്പായ പച്ചമുളക് അങ്ങനെ കൊറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് ചക്കെല്ലാം ഉണ്ടോ അവിടെ
ആഹ് ചക്ക ഉണ്ട്
ചക്ക വീട്ടിൽ തന്നെ ഇണ്ട്
ആഹ ഇണ്ട്
അതെയാ നമുക്ക് ചക്ക മരമൊന്നും ഇല്ല മാങ്ങയെ
മാങ്ങ ഇല്ല
മാങ്ങയുണ്ട് അടുത്തുള്ള വീട്ടിൽന്ന് കിട്ടും അവിടെ കൊറേ മാങ്ങാണ്ട് വീട് ഇത് വേറെന്താ
വേറെയൊന്നുല്ല കുളി യൊക്കെ കഴിഞ്ഞു
അതെയോ എന്റെ കുളി കഴിയണം അത്ര ലേറ്റ് ആയി പോയി സ്കൂള് ന്റെ അവധി കിട്ടിയാല് എന്റെ എല്ലാ കാര്യങ്ങളും ലേറ്റ് ആവും ഉം ഒരാള് ടി വി കാണുന്ന ഒരാള് പെയിന്റിങ് ചെയ കളർ വരക്ന്ന്
ഉം അങ്ങനെ ഒരോരാള് ഓരോന്ന് ചെയ്യ്ന്ന്ണ്ട്. പിന്നെ മൂത്തോള് അടിച്ച് വാര്ന്ന്.
വൃത്തിയാക്ക്ന്ന് ഞാ ഇവടെ ഇങ്ങനെ ഞാൻ പർഞ്ഞു എനക്ക് ഇന്ന് കൊർച്ച് സമയ സമയം വേണം നിങ്ങളെന്നേല്ലാം നോക്കി ചെയ്യു കറിയും ചോറും വെചോടു വേറന്തേ?
വേറെന്താ വേറെ
മോളെ ഇന്ന് കുൾപ്പിച്ചിനാ?
ഇല്ല്യാ.
അവട മഴയാ?
മയല്ല്യ ഇപ്പൊ.
വെയ്ല്ണ്ട് നല്ല വെയ്ല്ണ്ടാ?
ആഹ് ചെർതായിട്ട് എന്നാലും എടക്ക് മൂടിയൊണ്ടാ.
ആഹ് അവടെ അവ അവധിയാ മറ്റുണ്ടാ?
ഇല്ല്യ ഇല്ല്യ.
അവധിയൊന്നും ഇല്ലേര്ക്കുംല്ലേ.
ഉം.
ആഹ് ഉപ്പാക്കെന്താ ജോലി?
ഉപ്പപ്പ ഇവടെ നാട്ടിലാ ഷുഗറൊക്കെ ഇണ്ടായി രണ്ടു വര്ല് മുർച്ച് പ്പ ഗൾഫ്ന്ന് വന്നാരം ഉം.
ഉമ്മാക്കോ ഉമ്മ എന്തയ്യുന്നേ?
ഉമ്മവടെ വീട്ടിലന്നെ.
ഉമ്മേ ജോലിയെല്ലാം ചെയ്യല്?
വ്ട്ടിലോ.
ആഹ്
ആഹ് ഇപ്പം മ്മേ പ്പഇൻക്ക് ഓപ്പറേഷം കയ്ഞ്ഞതൊണ്ട്
ആഹ്. ഞാ ഭർത്താവിന്റെ വ്ട്ട്ലേര്ക്കുംലെ ന്ക്കല് എന്നിട്ട് ഇപ്പൊ വന്നതേര്ക്കും. ഭർത്താവിന്റെ വ്ട്ടിലാ ഉള്ളെ നിങ്ങള്?
അല്ല ഞാ ഇന്റെ വ്ട്ടിലാ.
ആഹ്. വൈകുന്നേര്ത്തേക്കന്താ ചായക്കാക്ക്ന്ന്?
ചായി ചായ കുടിക്കലില്ലാ വൈകുന്നേരം.
എല്ലാരു ഇപ്പം ചായ കുടി കൊറവാ എന്റെ കുട്ട്യാളൊന്നും കുടിക്കൂലേ ഏതെങ്ക് ഒര് സമയം ഉമ്മ പറയും എന്റെ മോള് നല്ല പഴം പൊരിയും കട്ടൻ ചായേം മാണം അന്നേരം കട്ടൻ ചായ ആക്കി കൊട്ക്കും. എല്ലെങ്കി ഭർത്താവ് ലീവ്ള്ളൊസേ ചായണ്ടാവു. എല്ലെങ്കി ചായെന്നും ഇണ്ടാവൂല ഇവിടെ ചായ ആക്കലൊന്നുംല്ല. ഇല്ലേ ചായ അങ്ങനെ കുടി കൊറവാന്ന് ചായ ശരീരത്ത അത്ര നല്ലതല്ലാന്നല്ലെ പറയാ. കൂടുതൽ അതികമായ അമൃതും വിഷ അല്ലേ.
ആഹ് ആഹ്
അങ്ങനെ കുടിക്കൂലാ കുട്ട്യാൾക്ക് ആക്കിയാലങ്ങനെ കുടിക്കും. പിന്നെ ബിരിയാണില്ലാം ബെച്ചാ മിന്റ്ലെയ്മാക്കിയാ അല്ലെങ്കി എല്ലാ- ലെയിം ടീ അങ്ങനെല്ലാം ആക്കിയാ കുടിക്കും.
ആഹ്
ലെയിം ടീ ആക്കല്ണ്ടാ?
ഇല്ല ഇല്ല്യാ.
ചെറ്നാ ചായക്ക് ചെറ്നാരങ്ങ പീഞ്ഞൊട്ക്കല്
ആണ്ലേ?
പിന്നെന്താ ചെയ്യ്ന്ന്? വേറെൊന്നല് ചെയ്യല്ണ്ടാ പ്രസയിക്കാ ആവുമ്പത്തിന്?
ഇനി ഒന്നും ചെയ്യില്ല.
വീട്ട്തന്നാഹ്?
ഉം
ഫോണിലോട്ട് വേറെ ഡ്രെസ്സിങ് ആൽബങ്ങളും എന്തെങ്കിലും ചെയ്യല് അവൊന്നും ഇല്ലേരിക്കു അല്ലെ?
ഇല്ലല്ല്യാ.
അന്നാ ശരിയേ
ആഹ് ഇന്നാശരി.